ആഹ് എന്ത്ണ്ട് വിശേഷം ആ കേക്കുന്നുണ്ട് കേക്കുന്നുണ്ട് മ്മ്
എന്താണ് പരിവാടി എന്താണ്
പരിവാടി രാവിലത്തെ രാവിലെ എല്ലാം ഉണ്ടാക്കും അങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞു ഇച്ചിരി നേരം ഇരുന്നിട്ട് വേണം ഇനി അടിച്ച് വാരി തൊടയ്ക്കാനൊക്കെ തൊടങ്ങാനങ്ങ
ആഹ് ഉച്ചക്കലെ ഫുഡ് ഒക്കെണ്ടാക്കാന് ഇണ്ടാവൂലേ
ആഹ് രാവിലെ തന്നെ അത് വെക്കും ഒരുമിച്ച് വെക്കും ഞങ്ങള് മൂന്ന് പേരെ ഒള്ളെ അപ്പൊ ഒറ്റക്ക്‌ ഒറ്റ ട്രിപ്പായിട്ടാ വെയ്ക്കാ വീട്ടില് മൂന്ന് പേരേ ഉള്ളൂ ഒരു മോനും പിന്നെ എന്റെ ഹസ്ബൻറും മാത്രള്ളു അപ്പൊ ഒറ്റ ട്രിപ്പായിട്ടാ വെയ്ക്ക രാ വൈന്നേരം ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കും തെളപ്പിച്ച് ഊറ്റും അങ്ങനെ മ്മ് അവിടെ രാവിലെ ഉച്ചക്കക്കെ സെപ്പറേറ്റ വെയ്ക്കാ
ആഹ് രാവിലെ എന്താണ് ഉം ചായന്റെ കടി കഴിഞ്ഞിട്ടാണെങ്കില് അപ്പതന്നെ പിന്നെ ചോറിനുള്ളത് നോക്കും അങ്ങനെ പിന്നെ സ്കൂളിലേക്ക് കൊണ്ടു പോവാനുള്ളതൊണ്ട് വേഗം ഉം എ ചോറ് കൊണ്ടുപോന്ന ദിവസം വേഗണ്ടാക്കും അല്ലെങ്കില് ലേഷം നേരം വൈകും അപ്പോൾക്കന്നേക്ക് നമ്മളെ പണികള് ബാക്കിയുള്ളത ക്കെ വേഗം ചെയ്ത് തീർക്കും
ആഹ് പത്തിരിയൊക്കെ ഇണ്ടാക്കുവോ
ആഹ് പത്തിരി പുട്ട് ദോശ എല്ലതും ഉണ്ടാക്കും
ആഹ് ആഹ്
നിങ്ങളവിടെ എന്തായിണ്ടാക്കല്
ഞങ്ങള് പുട്ട് നൂൽപുട്ട് ദോശ ആ ചപ്പാത്തി അങ്ങനത്തെ സംഭങ്ങളൊക്കെ ആഹ് പത്തിരി ഉണ്ടാക്കത്തില്ല പത്തിരി ഒരു പ്രാശ്യം ഉണ്ടാക്കിട്ട് അത് ശരിയായില്ല
ആഹ് ഇവിടെ പിന്നെ നാം നമ്മടെ മെയിന് പത്തിരിയ
അതിങ്ങനെ വെള്ളം കൂടി പോയതാന്ന് തോന്നുന്നു അപ്പ ഞാനത് വേഗം ആരും കാണ കൊണ്ട് കളഞ്ഞ് ആരോടും പറഞ്ഞില്ലായിരുന്നു ഞാൻ ഒണ്ടാക്കുന്നുണ്ട്ന്ന് അപ്പപിന്നെ കളയാലോ അപ്പ ആരും കാണാതെ കഞ്ഞിവെള്ളത്തി കൊണ്ടിട്ടു ഹാ ഞങ്ങടെ ഇവിടെടുത്ത് അവർക്കിങ്ങനെ ഒണ്ടാക്കുമ്പോ എടയ്ക്ക് കൊണ്ടുന്ന് തരും ഇങ്ങനെ ബിരിയാണി പെരുന്നാളി ക്കെ
ആഹ് ആഹ് ആഹ് ഞങ്ങള് ഞങ്ങളെ മെയിന് ഇവിടെ പത്തിരിയാ ഞങ്ങള് വല്ലപ്പോഴേ ഇങ്ങനെ ഏഹ് പുട്ട് അതുപോലെ പത്തിരി ഇപ്പൊ ആഴ്ച്ചല് മൂന്നും നാല് ദിവസൊക്കെ പ ത്തിരിന്ന ഇണ്ടാക്കും ബാക്കിയക്കെ ഓ അത് ഞങ്ങക്കത് സുഖാണ് അതാണ് ഏറ്റവും സി സിമ്പിള് കാരണം അത് വേഗം വാട്ടിലും കൊയിക്കലും പ ത്തലും കഴിഞ്ഞ് ചുട്ട് കഴിഞ്ഞാലത് കഴിഞ്ഞ് ആ ചുടു വെള്ളത്തി ആഹ് നല്ല തെളച്ച വെള്ള ത്തിലേക്ക് പൊടിയൊക്കെട്ട് വാട്ടീട്ട്
പാ പൊടി വാട്ടും
ആഹ് പൊടി വാട്ടീട്ട് എന്നിട്ട് കൊഴ കൊയച്ചിട്ട് പരത്തിച്ചു അത് പിന്നെ വേൻ കഴിയും ബാക്കിയുള്ളതൊക്കെ ആവുമ്പോ ദോശന്തൊക്കെ ആവുമ്പോ പിന്നെ ഓരോന്ന് ചുട്ട്ണ്ടക്കണ്ടെ ആഹ് ആഹ് അതൊണ്ടാണ് തെളച്ച വെള്ളത്തിലേക്ക് അടുപ്പത്തേക്കന്ന ഇട്ടിട്ട് നല്ലോണം പൊടി നല്ലോണം ഓവർ ദില്ലാണ്ടെ
കുറുകണം
ആഹ് കുറുകുന്നാ കുറുകിട്ട് നല്ലവോണം ഇതാവണം കാരണം ഏഹ് നമുക്ക് കയ്യിലേക്ക് അങ്ങനെ ഓവറായിട്ട് ഒട്ടാൻ പാടില്ല
ആഹ് ഞാനിങ്ങനെ തളച്ച വെള്ളത്തില് വെറുതെ ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന പോലെ കുഴച്ചെടുത്തയിരുന്നു
ആഹ് ആഹ്
ആഹ് അപ്പൊന്നിട്ട് ശരിയയില്ല ഞാനിങ്ങനെ പൊടിയൊക്കെ ഇട്ട് നോക്കി പക്ഷെ അതങ്ങോട്ട് പറന്നിട്ട് ശരിയാവുന്നില്ല
ആഹ് ആഹ്
ആഹ് പറി ഒട്ടി ഒട്ടി പിടിക്കാ
ആഹ്
പറ ഇങ്ങനെ കിട്ടുന്നില്ല എനിക്ക് എടുക്കാന്
ആഹ്
ആഹ് അപ്പൊ ഞാൻ വിചാരിച്ച എന്താന്നാവോ ചപ്പ അന പത്രിക്ക് ചിക്കന കറിണ്ടാക്ക അതോ? കൂട്ടാവോ ആഹ് ആഹ് ഇന്നെന്താ കറിവക്കുന്നേ?
ഇന്ന് ബീഫ് കറി വെച്ച് കഴിഞ്ഞു ഉം.
എല്ലാ ദിവസവും ബീഫ് അത് കിട്ടുവോ അവിടെ അടുത്താണോ?
ആഹ് എല്ല എല്ലാ ദിവസവും ഉണ്ടാവും പക്ഷെ ഞങ്ങളങ്ങനെ വാങ്ങിക്കല ഒന്നുല്ല.
ആഹ് ഞങ്ങക്ക്തിലെ പുറത്തു പോയ കി ട്ടും ഞായറാഴ്ച മാത്രം ഇങ്ങനെ മീൻകാരൻ കൊണ്ടരും.
ആഹ് ഇപ്പൊ മീനില്ല അതുകൊ പിന്നെ ബീഫ്ന്നെ ആക്കി ലെശം ഉണ്ടയ്നി അപ്പൊ അതെടുത്ത് വേഗം രാവിലെ തന്നെ വേഗം അങ്ങോട്ട് ഒരു കറി ഉണ്ടാക്കി അല്ലെങ്കില് ഇങ്ങനെ കാത്തു നിക്കണം കറി എന്താണ് ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ടേ. അപ്പ അത് വേണ്ടാന്ന് വിചാരിച്ചിട്ട് വേഗം അത്ടുത് ലേശം തേങ്ങൊക്കെ ഇട്ടിട്ട് അങ്ങനെ ഒരു കറിയക്കിയതാ അങ്ങനെ നിർബന്ധങ്ങളൊന്നുല്ല ഇന്നത് വേണം അങ്ങനൊന്നുല്ല എന്തെങ്കിലും ഒരു സാധനം ഉണ്ടായാ മതി.
ഇവിടെ ഡാമിലെ മീനാക്ക കൊണ്ടര സിലോ
ആഹ് ആഹ് അതെങ്ങനെ ടേസ്റ്റ് ഉണ്ടാവേക്കുല്ലേ?
ആഹ് ചില പ്രാഷം ടേസ്റ്റ് ഉണ്ടാകും ചിലതിനൊക്കെ ഈ ചേറിന്റെ ഒരു ചൊവരും
അത് ഞങ്ങൾക്ക് ഇതാ വടെ
ആഹ്
ഞങ്ങക്ക് ഇവിടെ അതേപോലെ ഇവിടെ പാടത്തു നിന്ന് അങ്ങനെ മീനെ പിടിച്ചീട്ട് അങ്ങനെ കൊണ്ടാരിലുണ്ട്.
ആഹ് പിന്ന ഇവിടെ പുഴയുണ്ട്. ഇങ്ങനെ പുഴൽ മീന കല്ലേയും മുട്ടി അങ്ങത്തെ സംഭവങ്ങളൊക്കെ മീൻകാര് കൊണ്ടരും.
ആഹ് ആഹ് ആ ഇവിടെ ഞങ്ങൾക്ക് അടുത്തേ കൂടെ തന്നെയാണ് നമ്മള് തൊട്ടപ്പുറത്ത് തന്നെയാണ് റോഡിന്റെ നേരെ അപ്പുറത്ത്ന്നെയാണ്. ചാലിയാറ്
ആഹ് ആഹ്
ആഹ് അതുകൊണ്ട് നല്ല മീനാളക്കെ കി കിട്ടും പക്ഷെ ഈ കടല്ല് മീൻ കുറഞ്ഞത് ഇതൊക്കെ വന്ന കാണെങ്കിലാണ് നമുക്ക് ഭയങ്കരതാണ് മീൻ ഇല്ലല്ലേ ആഹ്
ഉം കല് മുട്ടി പണ്ട് ഞങ്ങളുടെ അവിടെ തോട്ടണ്ടായിരുന്നു അപ്പൊ ഞങ്ങതിന അലക്കാൻ പോവുമ്പോ കാല വന്ന് ഇങ്ങനെ ഇങ്ങനെ കടിക്കുവല്ലോ അപ്പൊ ആഹ് മീന ണ്ട എനിക്കതാ ഓർമ്മേ അതുകൊണ്ട് ഞാന അത്ഒന്നും കൂട്ടത്തില്ല. അതുകൊണ്ട് ഞാനൊന്നും കൂട്ടത്തില്ല.
മീന് വാങ്ങിയ ചെയ്യൂലങ്ങോട്ട്.
ആഹ് എന്താ അതിനെ കാണമ്പ ത്ര ഇത്ന്ന് ചോദിക്കും.
ആഹ് ഉം ഞങ്ങൾക്ക് ഇവിടെ മീൻ ഇപ്പ കൊറ ഓ എല്ലാ മീൻ എല്ലാം മീനുംന്ന് പറഞ്ഞാല് കൊഴപ്പല്ല പക്ഷെ ചെലതിനനെ കണ്ടാല അതുപോലെ തന്നെ. സ്മെല്ല് പറ്റാത്തതൊന്നും കൂട്ടൂല അല്ലാണ്ട് നിക്ക് മീന കൊണ്ട് അങ്ങനെ ത്തെ ബുദ്ധിമുട്ടൊന്നുമല്ല പക്ഷെ മീന് ഒരു ദിവസം ഇല്ല ഞാൻ ഭയങ്കര ഇടങ്ങോറാ.
ഇവിടെ ചേട്ടയ്ക്ക് വറുത്തത് ഉണ്ടെങ്കിൽ ഇറങ്ങ പറ്റുള്ളൂ കറി വെച്ചതിനോട് താല് എനിക്ക് കറി വെച്ചതാ ഇഷ്ടം. എനിക്ക് കറി വെച്ചതാ ഇഷ്ടം.
ആഹ്
ഉം മീൻ വാളളമ്പുളി ഇട്ടാ കറി വെക്കാ?
നീ അല്ല ല്ല മറ്റേ ഹാ.
കൊടമ്പുളിയ?
എല്ല കുടപുള്ളിയല്ല, വളൺപുളിയ. ഉം പറ ഇവിടെക്കന ഞന് - ന്ന് അങ്ങനെ കൊടംപുളിയൊന്നും, ഇല്ല വാങ്ങണം കടയിൽ നിന്ന് പക്ഷെ, ഉം അത് ഇട്ടിട്ട്ള്ള കറി ചെലപ്പ- ആർക്കും പറ്റൂല അതുകൊണ്ട്- ഇങ്ങനെങ്ങട്ട് അതിമലക്ക്ങ്ങനണ്ട് പോവലില്ല.
ഇവിടെ മലയിലൊക്കെ ഉണ്ട് മലൽ ഇങ്ങനെ കൊടമ്പുള്ളി കടപ്ലാവ്, കടച്ചൊക്കെൊക്കെ ഇങ്ങനെ- കൊണ്ട് ഈ സമയത്ത്- അത് കടച്ചാക്കി ഒക്കെ ഉണ്ട്.
ആഹ, ആഹ, ആഹാ ഭാഗത്തൊക്കെ ചിലപ്പോ അങ്ങനെ ഉണ്ടാവാൻ പറ്റ- അവേ എവിടേക്ക് എവിടെ ഇണ്ടായിന് ഞങ്ങൾക്ക് ഒരു മരം- ഉണ്ടായിനീ ആദ്യം ഇവിടെ തന്നെ പക്ഷെ- അത് പിന്നെ പോയി അവിടെ- അങ്ങനെന്നും കിട്ടലില്ല. പിന്നെ, എവിടുന്നെങ്കിലൊക്കെ- ആരെങ്കിലൊക്കെന്തങ്കും- കൊണ്ടുവരുമ്പോക്കെ.
ആഹ ഇവിടല്ലോരും. അത് പഴക്കുമ്പോ പുഴുങ്ങിയും തിന്നും ഞാൻ അതൊക്കെ ഇവിടെ വന്നട്ട് ആദ്യമായിട്ട് കാണാം. ഞാനിങ്ങനെ കറി വെച്- കണ്ടിട്ടുണ്ട് കൂട്ടിയിട്ടുണ്ട് പക്ഷെ, ഇവിടെ പഴുത്താ ഇവരത് പുഴുങ്ങട്ടു ത്തിന്നും.
ആഹ, ആഹ, ഇവിടേക്ക് ഞങ്ങൾക്ക് അങ്ങനെ ഒരു തേങ്ങ വറുത്തരച്ചിട്ടേ, അതുപോല തേങ്ങരച്ചിട്ട് അങ്ങനെ ഒരു കറിവെക്കും. കക്കാന്നല്ലാണ്ട് വേറെ രീതിയി- ഞാൻ കഴിക്കുന്നത് കണ്ടിട്ടില്ല.
എവിടെ ഇങ്ങനെ തേങ്ങാപ്പീ- തോരം പോലെ വെക്കും തേങ്ങ- ഒതുക്കിയിട്ടിട്ട് വെക്കും, പിന്നെ ചാറും വെക്കും. പിന്നെ ഇവര് പുഴുങ്ങി കഴിക്കും. ചേട്ടായടെ അമ്മൊക്കെ ഇങ്ങനെ പുഴുങ്ങണ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ഇവിടെ വന്നിട്ട്തൊക്കെ കണ്ട ഞാൻ കഴിക്കത്തില്ല.
ടേസ്റ്റ് ഇഷ്ടപ്പെട്ടില്ല ഉം.
ഇതിന്റെ ടേസ്റ്റ ഒരു ചാർപ് ഒരു പൊളിപ് ഒക്കെ കൂടെ കൂ- പഠിച്ചു ഒ- അതാണല്ലോ നിക്കും വലിയ- താല്പര്യന്നുല്ല അത് പിന്നെ, ആരെങ്കിലും- എങ്ങനെ എന്തെങ്കിലൊക്കെ വല്ല പുഴൊക്കെ ആവുമ്പോ ഒരു രസമല്ലേന്ന് വിചാരിച്ചീട്ട്-
ഞാൻ ഇങ്ങനെ പെട്ടെന്ന് കറി- വെക്കാനൻ ഒന്നും ഇല്ലാതാവുമ്പോ അത്, ഉണ്ടെങ്കി കിട്ടും. കറി വെക്കും, അങ്ങനെ ഉ.
തന്നെ ഞങ്ങളും കാരണം ഹേ അങ്ങനെക്കണ്ട് പോട്ടന്ന് വിചാരിക്കും.
ആഹാ എന്നും ഓരോ കറി വേണ്ടേ.
ആഹ് അതെ ഞാൻ രാവിലെ നീറ്റി- കാണെ പിന്നെ ഇതാണ് ഇന്നെന്താപ്പ ചായന്റെ കടി ഉണ്ടാക്കാ, അങ്ങനെ. ഇപോലെ തന്നെ എന്താ രാത്രി കറി എന്താണ്ട അതന്നെ ചിന്ത.
കഴിയുമ്പോ ആ സമാധാനം കേട്ടാ, പിന്നെ പുറച്ച കഴപ്പ ചിന്തക്കണ നാളെ എന്താ ഉണ്ടാക്കുകന്നാ.
ഞാനും ഇര ഇവിടെ എപ്പോഴും വര കാരണം നിങ്ങൾക്ക് അതൊന്നും അറിയണ്ടല്ല, രാവിലെ പണിക്ക് പോയി എന്താണ് വുന്നേരം. വ തിരിച്ച് വതന്നാ, ഞങ്ങൾക്ക് അങ്ങനെയല്ല.
ആഹ അവർക്ക് കറി ആയില്ലേ, ചോദിച്ചാൽ മതി പക്ഷെ, നമ്മുക്കാണ് ടെൻഷൻ എന്താ ഉണ്ടാക്കുക. ഞാന ഇങ്ങനെ കെടക്കുമ്പ - ചിന്തിക്കും അതുണ്ടോ, ഇതുണ്ടോ, ഇതുണ്ടോ, എന്ന് ഇങ്ങനെ. ചിന്തിക്കും
മീന് കിട്ടിട്ടില്ല അപ്പോ ഞാനിങ്ങനെ, പറയ എന്തെങ്കിലും ഒരു സാധനം കൊണ്ടന്ന്. പച്ചക്കറി ആയാലോ, എന്തെങ്കിലും ഒന്ന് കൊണ്ട വന്നാൽ മതി കറി വെക്കാഉള്ളതൊക്കെ. അങ്ങനെ കൊണ്ടന്നാല അല്ലേ, എന്തേലും വെക്കാൻ കഴുവുള്ളൂ അറിയാ. ഒരു ഫുഡ് കഴിക്കാനോ വരൂ. ഉച്ചക്ക് ഫുഡ് കഴക്കാൻ വരും, പണിസ്ഥത്തുനിന്ന് അപ്പോ പിന്നെ എന്താണ്, എന്തന്ന്-
ആലോക്കും നാളെ വെക്കാൻ- അതുണ്ടോ, ഇതുണ്ടോ, ഇതുണ്ടോ എന്നൊക്കെ രാത്രി ആലോചിക്കും. ചിലപ്പോ- കൊറേ അത ആലോയി- ആലോചിച്ചായിരിക്കും ഉറങ്ങി പോവാ.
അതന്നെ മിക്ക ആൾക്കാരുടെ അവസ്ഥ.
ആഹ്.. അവർക്കെന്താ വന്ന് ചോർ ചോ അരി എന്തായാലും ഉണ്ടാന്ത അവർക്ക് അറിയാം പക്ഷെ കറി വെക്കെ ആരും ഒന്നും അന്വേഷിക്കേണ്ടല്ലോ- എന്നാ വാങ്ങിക്കൊണ്ട് പറഞ്ഞാ മറന്നൂന്ന് പറഞ്ഞ് വരയും ചെയ്യും.
ഉം. അത് മറന്നുറഞ്ഞിട്ടാകാര്യല്ല ഒരു ഒരിക്ക് കഴുന്നേര ആരംമ്പളിക്കിനൊക്കെ എന്തെങ്കിലും കിട്ടും വേ- അപ്പൊ ഞാൻ വാങ്ങി കൊണ്ട വന്നിട്ടില്ലല്ലോന്നുള്ളതൊന്നും ഓൽ
ഔര ഇനാളി കൊണ്ടുവന്നോതിന്റെ കഥ പറയപ്പൊ. എന്നാ നിനക്ക് ഒന്നും കൂടെ ഓർമ്മിപ്പിക്കാൻ മേലായിരുന്നൊന്നും ചോയിക്കും. നമ്മള് നൂറൂകൂട്ടം പണിടെ നമ്മളും മറന്നു പോവേ
അതന്നെ. ഞാൻ പറഞ്ഞൾക്ക് അത് മാത്രം നോക്കിയാ മതി നമ്മക്ക് ഓരോ എന്തെല്ലാം കാര്യങ്ങള് തഴ്ത്തേ അത് ചച്ചകതക സ്കൂൾ പോൾക്പിനേക്ക്ള്ള്ത് യൂണിഫോം അത് വരെ പണി ല്ലതുംകുടെ നമക്ക് തല തിരിഞ്ഞോം. എന്നറയും ഞാന്
ആഹ് അലക്കി ഒണങ്ങിവരുമ്പഴ്തെ ഇപ്പൊ മഴയില്ലാ ത്തോണ്ട് കുഴപ്പില്ല അല്ലെ തുണിയിട എടുക്ക തുണിയിട എടുക്ക ഇത് തന്നെയാണ്.
ഉം അത് വല്ലാത്തൊരു ടാസ്ക് ആണ് കാരണം അതെ ഞങ്ങള് ചെറിയൊരു വെയില കാണ്പോളക്ക് പുറത്തേക്ക് എടുത്തിടും.
ആഹ് അപ്പൊ ഇ കഴിഞ്ഞ കൊല്ലനോട് ഇവിടുത്തെരു ചേട്ടൻ ചോയിക്കുന്നുണ്ട് മഴേന ഓടി ടിക്കാനുള്ള പ്ലാനാണോന്ന്.
അതെ ഞങ്ങള് അങ്ങെ തന്നെ- ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ട് ഇങ്ങനെ കളിക്കായിന്നേ ഇങ്ങ്ക്ക് രു ഇലി ഇതുപോലെ തന്നെ ഒരു വെയിലിട്ടി അതുകൊണ്ട് പിന്നെ ഡ്രസ്സുകളൊക്കെ ഇനി പോണങ്ങാത്തതൊന്നും ഇല്ല എന്നാലു ഇന്ന് അലക്കിയിട്ടുള്ള ഉണ്ട്. ആഹ് എന്നാ ഒക്കെ വിളിക്കേട്ടോ.
ഹലോ
ഹലോ..
കേക്ക്ന്നില്ലേ?